ഓകേക്ക് ആ കേക്കുന്നുണ്ടോ ആ ആ സുഖാണോ
ആ ആണ്
ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം മഴേക്കല്ലേ.
ആ വെടെ മഴയൊക്കെ ഒണ്ടോ
ആ ഇപ്പം ചെറുതായിട്ടൊന്ന് പെയ്തിട്ട് തോർന്നിരിക്കുന്നു
അതെയോ ആ ഇവിടെ ഇവിടെ മഴയി ഇല്ല ഇപ്പൊ ഇപ്പൊ നല്ല വെയിലായിട്ട് നിക്കുന്നു
ഇപ്പൊ നല്ല വെയിലുണ്ടോ അവിടെ ഇവ്ടെ ഇപ്പോഴും മഴക്കോളുണ്ട് പക്ഷെ പെയ്യ്ന്നില്ല തോർന്ന് നിക്കുന്ന്
ആ ഇവിടെ രാവിലെ ഇച്ചിരി വെയിലൊക്കെ വന്ന് തുടങ്ങി
ആ അവിടെ വീടിനടുത്ത് ഫുള്ള് മഴയായിരുന്നു രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയ ട്ട ഭയങ്കരമഴയാ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെയായി തീർന്നപ്പഴ്ത്തേക്ക്‌
അത് ശരി ആഹ ആഹ പിന്നെ ചോറൊക്കെ കഴിച്ചോ
അ കഴിച്ച് കഴിച്ച്
ആ ഓ കഴിച്ചു കഴിച്ചു കഴിച്ചു ഇപ്പൊ ഞങ്ങക്കിവിടെ മാങ്ങയുണ്ട് കേട്ടോ
ആഹ
മാങ്ങയൊക്കെ ചെത്തി വെക്കുന്നു
അച്ചാറിടാനോ
ഇല്ല
ആ ക അല്ലാതെ കഴിക്കാൻ വേണ്ടി
ആഹ കഴിക്കാൻ വേണ്ടി
ആ
അതൊക്കെ ചെത്തി ഇങ്ങനെ വെക്കുന്നു
ആ
ഇം പിന്നെ പച്ച മാങ്ങ ഇണ്ടായിരുന്നു ഞങ്ങള് പച്ച മാങ്ങ ഒണക്കുവ ചെയ്യുന്നത് സാധാരണ
ആത ഇനി ഇനിയിപ്പ ഇപ്പൊ വെയിലില്ലല്ലോ പിന്നെ എങ്ങനെയാ
ആ വെയിലില്ല പക്ഷെ നേരത്തെ വെയില ഒണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങള് ഒണക്കുവായിരുന്നു
ആ
ഫുള്ളായിട്ടിപ്പം മൊത്തം ഉണങ്ങിയില്ല ചെറിയ മാടല് പോല ആയതേ ഉള്ളൂ
ഉം
ഇപ്പൊ ചെറിയ വെയിലുള്ള സമയത്തൊക്കെ വാര് വെളിയിലോട്ട് ട്ടിടും മഴ വരുമ്പോ വീണ്ടും എടു ക്കും അങ്ങനെയൊക്കെയാണ്
ഉം
ആഹ്
എന്നാലും
പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്
വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുല്ലേച്ചി
ആഹ പിന്ന എല്ലാർക്കും സുഖാന്നോ വീട്ടില്
ആ വീട്ടില് എല്ലാർക്കും സുഖാ
ആ അങ്ങനെ ച ഇവിടെ എല്ലാർക്കും സുഖം മ്മ്.. ഇപ്പ ഇവിടെ ഉച്ചക്കലത്തേക്കുള്ള ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പഴ് ചോറ് തീർന്ന്
വത് ആപ്ലിക്കേഷന്റെ കൂടെ എൂടെ വെക്കപ്ൻ നോക്കട്ടെ
ബൈകിട്ടത്തേക്ക് വേണ്ടിട്ട് ചോറൊക്കെ വെക്ക്ന്ന്
ആഹ്
ത്തെ ചോറ് കഴിച്ചു ആ രാവിലെ ഉ ഉണ്ടായിരുന്ന ചോറ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പൊ ഇപ്പം ആ ഇനി കുറച്ച് ചോറ് കൊർ ച്ചേ ഉള്ളൂ അപ്പം വിചാരിച്ചു ചോറ് വെക്കാന്ന് അങ്ങനെ അതൊക്കെ അരിയടി പിലക്കി ട്ടിരിക്കുന്നു അങ്ങനെ ഇവിടെ ഇരിക്കുന്നു ഊം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങള് ഉം പിന്നേ ഉം പിന്നെന്തൊക്കെയാണ്
പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല
ഉം പിന്നെ എന്താ പഠിക്കുവാണോ
ആഹ
അതെയോ ആഹ് ആഹ് ഹ അങ്ങനെയുള്ള വിശേഷങ്ങളൊ ഒക്കെയാണ് ഉം പിന്നെ ഉം പിന്നക്കെ എന്തരക്കാ
പ്രത്യേകിച്ചൊന്നും ഇല്ല
കുക്കിംഗ ഒക്കെ ഇഷ്ടാണോ
ആണ് ആണ്
ആഹ കുക്ക് ചെയ്യാറുണ്ടോ വീട്ടില്
ആഹ ഉണ്ട ഉണ്ട്
ആഹ ആഹ ആ അങ്ങനെ അങ്ങനക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഉം എനിക്കും കുക്കിംഗ്‌ ഒക്കെ ഇഷ്ടമാണ്. കുക്കിംഗ്ക്കെ ചെയ്യും ഇപ്പൊ പോണ്ട ത്തത് കൊണ്ട് വീട്ടില് നിക്കും. അപ്പോഴ് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്
ആഹ
ഉം, യൂട്യൂബിലൊക്കെ നോക്കിട്ട് സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ് ഉം അങ്ങനെ പിന്നെ പിന്നെക്കെ എന്തരക്കെയാണ്, കഥയൊക്കെ വായിക്കോ
ആഹ് ഇടയ്ക്കിടക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ആ പരിപാടിയില്ല
അതെയോ, എനിക്കും ഞാനും വായിക്കാറുണ്ട് ഇപ്പൊ പിന്നെ ഈ ജോലി ഒക്കെ പോകുന്നത കൊണ്ട് ത സമയം കിട്ട ഇല്ല അപ്പൊ പിന്നെ വായി പറ്റത്തില്ല പിന്നെ ഫ്രീ ടൈമിലൊക്കെ നോക്കും ഏതേലും കുഞ്ഞി ബു ബുക്കൊക്കെ വേടിച്ച് വേടിച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു രണ്ട മണിക്കൂറൊക്കെ ഇരിക്കുമ്പൊ വായിച്ചു തീർക്കാലോ
ആ ചെറിയ ബുക്കോളു ഉം
ഇരുന്ന് വായിക്കും
ഉം
അങ്ങനെയൊക്കെയാണ് പിന്നെ തുണിയൊക്കെ കഴുവി ഇട്ടേക്കുന്നു പക്ഷെ എല്ലാം നന്നായിട്ട് ഉണങ്ങിയൊന്നും കിട്ടില്ല
ഞാൻ ഇതുവരെ അത് ചെയ്തില്ല
ആ ന്തോ തുണി കഴുകിട്ട് പക്ഷേ നല്ലണക്കൊന്നും ഉണങ്ങിയില്ല ചെറിയൊരു വെയിലേ ഉള്ളൂ നമ്മള് നേരത്തെ ഭയങ്കര ചൂടൊക്കെ അല്ലായിരുന്നോ
ഉം
അതുകൊണ്ട് നമ്മൾ എപ്പ കഴ്കിയിട്ടാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമുക്ക് പക്ഷെ ഇപ്പോ മഴയും കൂടെ ആയതുകൊണ്ട് ഉണങ്ങാൻ പാടുതന്ന ഉം ഈ വർഷത്തെ ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു
സൂപ്പർ
എല്ലാരും ഫാനും ഏ സിയ ഒക്കെ ഇട്ടായിരുന്നു അല്ലേ
വെളിയിലൊക്കെ നിൽക്കാൻ പോലും പറ്റത്തില്ല-
ആ വറ്റ പറ്റുന്നില്ല നമുക്ക് പുറത്ത് പോവാൻ പോലും പറ്റത്തില്ല അത്രക്ക് ചൂടല്ലരുന്നോ അപ്പൊ ഈ വർഷത്തെ ചൂട് ഇങ്ങനെയാണെങ്കി ഇനി അടുത്ത വർഷം ആകുമ്പോ ഇതിനേംകാട്ടി ചൂടായിരിക്കും
മഴയുടെ എല്ലാം കൂടെ ഓണം ക്കുമ്പോഴത്തേക്ക്അങ്ങ് തീർത്ത് തരുല്ലേ
അതെ അതെ അങ്ങനെയാണ് ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാറായി ഇനീപം അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് മാരിഡാന്നോ ആന്ന്ആ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ
ഇല്ല നിക്ക് പിള്ളോരൊന്നും ഇല്ല
പിള്ളേരി ഇല്ലേ ആ ആ ആ അതെയോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നൊക്കെ എന്തൊക്കെയാണ് വിശേഷം പിന്നെന്താ
പിന്നെ പ്രതേകിച്ചു ഒന്നില്ല ചക്കാ എന്റെ വീട്ടിൽ ലുഉണ്ട് ചേട്ടൻ്റെ വീട്ടില്ല
ആഹ് ആഹ ഹാ
എന്റെ വീട് നാട്ടിൻ പ്രദേശം ആയതുക്കൊണ്ട് എല്ലാസാധനങ്ങളുംഅവിടെ കിട്ടും
ആഹ കിട്ടും ഉ ഉ ഞങ്ങ എവിടെയും ചക്കയൊക്കെ ഉള്ളൂ, ചക്കയും മാങ്ങയും അതൊക്കെ ഉള്ളു
ആഹ
ഞങ്ങളും സിറ്റിക്കകത്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങളും ചെറുതായിട്ടൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ
ആഹ
ചെറിയ ആ പച്ചക്കറിത്തോട്ടങ്ങൾ എന്നൊക്കെ പറയാംഎന്ന വച്ച്വലുതായിട്ടൊന്നും വല്ല എങ്കിലും ചെറുതായിട്ടാ നമുക്ക് പച്ചമുളകും കറിവേപ്പിലൊക്കെ നമ്മുടെ ഇത് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടട്ടോ
ആഹ ആഹ
അങ്ങനെ, ഇതൊക്കെ ചെറുതായിട്ടൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് ഞാൻ നട്ട് വളർത്തുമ്പോ അമ്മയായിയിരിക്കും ഇതിനെല്ലാം പരിചരണം കൊടുക്കും
അതാ നമ്മളല്ലെല്ലാം തുടങ്ങിയ പറ്റില്ലേ ഉള്ളു
തുടങ്ങി വെക്കത്തേ ഉള്ളൂ പിന്നെ അങ്ങോട്ടൊന്നും ചെയ്യത്തില്ല പിന്നെ എല്ലാം അവിടെ ഇട്ടിട്ട് പോവാണ് യ്യുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്ൾ ഇപ്പൊ മഴ പെയ്തത് കൊണ്ട് മൊത്തവും മറ്റേ പില്ലുകള് വന്നെ മൊത്തം നേരത്തെ ഉണങ്ങി നിന്ന പില്ലുകളളെയ ആാണ് പുില്ലുകളളാണ് ഇപ്പ എല്ലാം പച്ചയായിട്ട് നല്ലണക്ക നിക്കുന്നൊണ്ട് ഇവിടെ. ആഹ മഴയൊക്കെ പെയ്തത് കൊണ്ട് നനവക്കെ വന്ന് ആയതൊണ്ട് ഇപ്പം അതുകൊണ്ട് എല്ലാം പച്ചക്കറികൾക്കായാലും വെള്ളം കിട്ടുന്നുണ്ട്. നേരത്തെ നിങ്ങളുടെ കിണറ്റില് വെള്ളമൊക്കെ ഉണ്ടായിരുന്നോ?
ആ ഉണ്ട് ഉണ്ട്. നമ്മുടെ അവിടെ ചേട്ടന്റെ വീട് കായല അപ്പ പിന്നെ അവിടെ വെള്ള രു ബുദ്ധിമുട്ടില്ല
ഇല്ല ആഹ ആഹ് ആഹ
ചെറിയ ചെറിയ ചെറുതായിട്ട് കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടുവല്ലോ അവിടെ പൂറ്റിറങ്ങ, അപ്പ പിന്നെ അവിടെ കിണറു മൂന്ന് തൊടി മാത്രമേ ഉള്ളൂ ഉ അപ്പൊ അതുകൊണ്ട് ശരിക്ക് വെള്ളം കി പിന്നെ നല്ല കട്ടിയുള്ള വെള്ള, നമ്മുടെ ഇവിടുത്തെ കൂട്ട് ല്ലെ രുചിയുള്ള നൈസ് യിട്ട് എന്നുവ വച്ചാ നേരിയ വെള്ള അല്ലല്ലോ വരുന്നത് ആ ഒരു ബുദ്ധിമുട്ട ഉള്ളായിരുന്നു. ഇപ്പൊ പിന്നെ എനിക്ക് കുഴപ്പ ല്ല
കുഴപ്പല്ലാ ആഹ് ആഹ ആഹ
പിന്നെ എപ്പഴും മീൻ ഒക്കെ കിട്ടും ഉ ആവല എന്നെ ഇന്റെ അമ്യ ഇ ചൂണ്ടേടില്ലായിരുന്നു പരിപാടി
ഓ അത് ശെരി ആഹ് ഹഹ ആഹ
ക്കുമ്പോഴത്തേക്കും മീനെല്ലാം കൂടെ സൈഡിലോട്ട് നമ്മ കയറി വരും അരിവ് വറ്റി വരുമ്പോ ക്ക് ഇവര് മൈതാമാവ് ഒഴിച്ചിട്ട് ചൂണ്ടയിടും
ചുണ്ടയിടും, മീനക്കെ കിട്ടാറു
ആഹ, അവിടെ എപ്പഴും കിട്ടും. അവിടെ ചേട്ട ചേട്ടന്റെ അച്ഛനൊക്കെ പ്പംബോട്ടിലൊക്കെ മറ്റേ ഇത് കൊടുക്കുന്നുണ്ട് ഷെയർ ഉണ്ടേ അപ്പംപിന്നെ ന്നമ്മുക്ക് ബോട്ടീന്ന് തന്നെ മീൻ കിട്ടും പോയിട്ട് വരുമ്പോയ്‌ത്തേക്ക് അവടെ ചെന്ന ചത്തേക്ക് തിന്നാൻ എന്റെ മീൻതീറ്റി എല്ലാം അവസാനിപ്പിച്ച്
ഹ ഹ ഹ്
വീട്ടിലുള്ള വെസ്റ്റ് മൊത്തവും വീട്ടിലെ വെസ്റ്റ് വരെ കായില തട്ടുന്നത് എ ന്നാ ചെയ്യുവാ അഭാഗത്ത് ഉള്ളവരൊക്കെ അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പ ത്തേക്ക് ന്നമ്മക്ക് ആ ഒരു മീനിന്നോട് ഉള്ള അ ഒരു ഇതൊക്കെ അങ്ങ് പിന്നെ കടലിലെ ന്ന കടലി തന്നെ നമ്മടെ ഇവടെ നല്ല മീനന്നും പറഞ്ഞ് കൊടുവരുന്നേ ഒന്നും നല്ലത് ഒന്നും അല്ല
അല്ല അതെ അതെ ആന്ന്
ട്ടനെ ഒവുംമ്പം തന്നെ പത്ത് ദിവസം എടുക്കും ഒരു പത്ത് ദിവസം കടലില ഇപ്പം ഇന്ന് പോവാണെന്നുണ്ടേൽ പത്ത് ദിവസം കഴിഞ്ഞേ അവര് തിരിച്ച് വരത്തുഉള്ളു അപ്പം അത്രേം ദിവസം ഐസ് പിന്നെ താരിക്കും ഇങ്ങിനെ ഇരി
മീൻ ഇരിക്കിന്നെ അതെ
ലേലത്തിന് വേണ്ടി വെച്ചേക്കത്തില്ലേ അതെല്ലാടെ കയിഞ്ഞ് ന്നമ്മടെ കയ്യിൽ കിട്ടുമ്പോയ്‌ത്തേക്കും പത്ത് പന്ത്രണ്ട് പയിനഞ്ച് ദിവസാവും
ആവും അതെ
ത് വനലോ അല്ലെന്നുണ്ടേൽ ഡയ അന്ന് ല്ലേ നേരിട്ട് പോയി വേടിക്കുവാണെങ്കിൽ കുഴപ്പം ഇല്ല
കൊയപ്പം ഇല്ല അതെ
പിന്നെ ആ ഐസിനകത്ത് അമോണിയം കൂടെ അല്ലെ ചെർ
ചേർത്ത് വിടുന്നെ അതെ അതെ ആന്ന്
നമക്ക് ഭയങ്കര ഇത് ആരോഗ്യ പ്രശ്നങ്ങള പിന്നെ എന്നാലും എനിക്കിഷ്ടപ്പെട്ട മീന ഞാൻ കഴിക്കും ഒരുവിധഉള്ള മീനെല്ലാം ഞാൻ നിർത്തി നേരത്തെ എനിക്ക് ഇഷ്ട്ട ഇല്ലെങ്കിലും ഞാൻ കഴിക്കുവായിരുന്ന് ഇപ്പൊ പിന്നെ അത് ഞാൻ പ്പോ ഒഴിവാക്കി നമുക്ക് പിന്നെ ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരോന്നുള്ള ആ ഒരു പേടി കൊണ്ട് ഞാൻ പിന്നെ ആ പരുവാടി എല്ലാം നിർ നിർത്തി നിർത്തി ഞാൻ
ആ ഹാ ഹാ ഹ് ഞങ്ങള ഇവിടെ മീൻ എനിക്ക് പിള്ളേരില്ല ഞാൻ മാരീഡ് അല്ല ഹേയ് ഹ അല്ല അല്ല
ഞാൻ ഫോട്ടോ കണ്ടോണ്ട് ചോദിച്ചതാ
ആണോ ഞാ മാരീഡല്ല ഹി ഹി ഞാനൊ സ്റ്റുഡന്റ് ആണ് അതുപോലെ വർക്കും ചെയ്യാണ്
ആഹ
രണ്ടും കൂടാ
ആഹ
ആ അപ്പൊ അങ്ങനൊക്കെ പോണ് ഞാൻ വിചാരിച്ചു കുട്ടിയുണ്ടെന്ന് വെച്ചാ ഞാൻ കുട്ടിയുടെ കാര്യം ചോയിച്ചത് ഹി ഹി അങ്ങനെ
ഉം അപ്പൊ ഞാ ഫോട്ട്
എന്നാ എന്റെയായിരിക്കില്ല ഞാൻ കുട്ടിയുടെ ഫോട്ടോയൊന്നും ഇട്ടിട്ടില്ല
അതെ എനിക്കൊരു ചേച്ചിയിപ്പോ മെസേജ് അയച്ചിട്ടുണ്ടായിരുന്നു
ഓ അന്നാതായിരിക്കും അപ്പ അങ്ങനെയൊക്കെയള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് പിന്നെന്നാ വെക്കട്ടെ ഉം ശരി ഓക്കെ
മ്മ്